ആഹ് സുഖോല്ലേ
ആഹ് സുഖാണ്
ആഹ് എന്തെട്ക്കാ സുഖായിട്ടിരിക്കുന്നു
ഭക്ഷണൊക്കെ കഴിച്ച് എന്താ ചോറ്ണ്ടാക്കാനൊക്കെ ഉച്ചക്കക്കുള്ള ഭക്ഷണം ഇണ്ടാക്കാള്ള തയ്യാറെടുപ്പിലാണ്
ആഹ് ആഹ് രാവിലെ എന്താപ്പ ഇന്നിപ്പ പിള്ളേരിള്ളോണ്ട് പിന്നെ തെരക്കായിരിക്കും ഇല്ലേ
അതെ
ആഹ്
അവര് മദ്രസ വിട്ട് വന്നിക്കിണ് അപ്പൊ ഓര് ചായ കുടിക്കുന്നുണ്ട്
ആഹ്
ഉം എന്താ നിങ്ങളവിടുത്തെ വിശേഷങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ
ആഹ് കഴിച്ചു
വോ
ഇത് വർക്കിന് പോകണ്ടേ അപ്പൊ പോയി വ ഇവടിപ്പോ വർക്ക് ചെയ്യുന്ന അവിടെ വന്നിരിക്കയാണ്
അതെ
ഉം ഡെയ്‌ലി ഒന്നും ഇല്ല ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് കണ്ണിന്റെ പവർ ടെസ് ചെയ്യണെ അപ്പൊ അവ ര് ആഹ് ആരെങ്കിലും ലീവുള്ള സമയങ്ങള് പറയും ഇപ്പൊ ഒരാഴ്ച്ച ലീവിണ്ട് ഒരാള്
ആഹ്
ഉം അപ്പ അതിനപ്പ അവരുടടുത്തേക്ക് വന്നിരിക്കയാണ്. ഇവ്ട പറഞ്ഞിപ്പ ഒമ്പത് മണി കഴിഞ്ഞ് അഞ്ച് മണി വരെ
അഹ് അഹ് ഉം നിങ്ങക്ക് കണ്ണിന്റെ പറ്റി ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയോ
ആഹ്
ഇപ്പം നമ്മള കുട്ടികളിലൊക്കെ കണ്ണീന്നിങ്ങനെ വെള്ളം വരുന്നിണ്ട് എനിക്ക് കൊറച്ച് എഹ് ആദ്യോന്നു ഇല്ല ഇപ്പ ഓന് ഇപ്പ എട്ടു വയസ്സായി അപ്പൊ അഞ്ചു വയസ്സായരേണ് അങ്ങനെ കണ്ണ്ന്നിങ്ങനെ വെള്ളം വരാ എണ്ണെക്കെ തേക്കുമ്പോ അതായതിപ്പം തലയിലൊക്കെ എണ്ണ തേക്കൂലേ മേലി ശരീരത്തിലൊന്നായിട്ടൊക്ക നമ്മള് സ്കൂളില്ലാത്ത ടൈമൊക്കെ തേക്കുമ്പോ നല്ലോം കണ്ണിന്ന് വെള്ളം വര്വ അത് എന്തിന്റെയാന്ന് അറിയോ
ആഹ് ഒരു മിനിറ്റിട്ടോ നിക്ക് ഞാനിപ്പ പറയാം
ഉം
ഒന്നൂടി പറഞ്ഞെ
നമ്മളീ ഉം കണ്ണിന്റെ അവനിങ്ങനെ അഞ്ചു വയസ്സ് വരെ ഒരു പ്രശ്നോം ഇല്ലേര്ന്ന് ഇപ്പൊ നമ്മള് തലയിൽ എണ്ണ തേ ക്കുമ്പം മേലൊക്കെ എണ്ണ തേക്കുമ്പോ കണ്ണ്ന്നിങ്ങനെ വെള്ളം വെര്വ മൊബൈല് കാണൊക്കെ ചെയ്യും പക്ഷെ വല്ലാണ്ട്ത് യൂസൊന്നു ഇല്ല കൊറ ച്ചക്കെ ഇപ്പം നല്ലോം കണ്ണന്നിങ്ങനെ വെള്ളം വരും ഇപ്പ പിന്നെ ഇപ്പ നമ്മള് അട് അടുത്തായിട്ട് ബിരിയാണി ഇല്ലേ നല്ല എണ്ണമയക്കെള്ള ബിരിയാണിക്കെണ്ടല്ലോ നെയ്യെള്ള അത് കഴിച്ചപ്പളും നന്നായിട്ട് കൺ കഴിക്കാൻ ബുദ്ധിമുട്ട് കണ്ണിന്ന് വെള്ളം വന്നി ട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വരന്നെണ്ട്
ഉം അങ്ങനെ വരാൻ സാധ്യതയില്ല കണ്ണുവായിട്ട് അങ്ങനെ റിലേഷൻ വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വായ് ക്കാൻ സമയത്തും അങ്ങനെ എന്തെങ്കിലും ആണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കി നമുക്കെന്തായാലും കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടെന്ന് പറയാൻ പറ്റും
ആഹ് അങ്ങനെ വായിക്കുമ്പോളിള്ള ബുദ്ധിമുട്ടൊന്നും കാണിച്ചട്ടില്ല ഇങ്ങനെ ഇപ്പൊ ഇപ്പം കൊറച്ചേ ആയിട്ടുള്ളൂ അത് മൂന്ന് കൊല്ലായി
ആഹ് ചെല ആൾക്കാർക്ക് കുളിക്കുന്ന സമയത്ത് എണ്ണ തേക്കുമ്പഴക്കെ കണ്ണ് ക ചൊമന്നിരിക്കണ കണ്ടിട്ടെണ്ട് ഉം അല്ലാതെ വരാറില്ല
ചിലപ്പോ വേണേൽ അലർജിയിൽ പെട്ടതായിരിക്കാം
ഉം അങ്ങനെ വരാൻ സാധ്യത അല്ലെങ്കിൽ പിന്നെ എപ്പഴും ഉണ്ടോ അതോ ഈ ഒരു രണ്ടു മാസത്തിന് എടക്കെക്കുകയാണോ
അല്ല ഇപ്പൊ മൂന്നു കൊല്ലം ആയിട്ട് അങ്ങനെ തലയിലും മേലും മുഖത്ത് തീരയേണ്ണതേക്കാൻ സമ്മതിക്കൂല പിന്നെ ഫുഡ് കഴിക്കുമ്പോ അങ്ങനെ കണ്ടിട്ടില്ലേരുന്നു ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോയ പ്പൊ എന്താ ബിരിയാണി നെയ്യുള്ള നല്ല എണ്ണമയള്ള ബിരിയാണി അത് കണ്ടപ്പോന് കണ്ണന്ന് വെള്ളം വരണ്ട് ക കഴിക്കാൻ കയിണില്ലന്ന്
ചെലത് ആണെങ്കി അലർജി എണ്ണയുടെ അങ്ങനെ എന്തെങ്കിലും അലർജി ആയിരിക്കും ചിലപ്പോ ഫോട്ടോ കണ്ണിന്റെ ആയിരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കി കണ്ണികൂടെ ഒന്നെങ്കിൽ അവന് തലവേദന സ്ട്രെയിനൊക്കെ വന്നിട്ടാണ് ആ ബുദ്ധിമുട്ടുണ്ടെങ്കി അതിന്റെ കൊണ്ടായിരിക്കും അല്ല തെ അങ്ങനെ വരില്ല
ഓ
ഉം ഒരു മിനിറ്റ് കേട്ടോ കഴിഞ്ഞ മാസം ഒന്നും വന്നി ലേച്ചി ആ നിങ്ങള്ൾ ലാവലെ മാത്രമേ ഉണ്ടാവുള്ളൂ ചെയ്ഞ്ച്ണ്ടാവില്ലട്ടോ അ അ
ഓക്കെ ഉം
എന്തൊരു മഴ
പിന്നെ നിങ്ങള് അവിടെ എന്താ രാവിലെ ഭക്ഷണൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു
ആഹ് മനസിലായില്ല ക്ലിയർ ആയില്ല ഒരു മിനിറ്റ് ഇവ രാവോ ആഹ് ആ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ചോറിനെ കഴിച്ചോള്ളൂന്ന് വേറൊന്നും പ്രത്യേകിച്ച് ഇണ്ടാക്കിയില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രേ വല്ല ദോശയോ ഇഡ്ലി ഇതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ചോറ് ഉച്ചക്കും ചോറ് വൈകുന്നേരങ്ങളിൽ അവിടെ എല്ലാവർക്കും ദോശ ഇഡലി ഒക്കെ നിർബന്ധമാണ്
അതെ ആഹ് ആഹ്
അവടെ അച്ഛൻ വൈകുന്നേരം ചോറുണ്ണും ബാക്കി എല്ലരും ഉണ്ണും അഛൻ കഴിക്കില്ല
ആഹ് ആഹ്
ഉം അപ്പൊ അതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും ഒന്നോടെ വേണം എക്സ്ട്രാ എന്തായാലും വേണം ചപ്പാത്തിയോ ദോശയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും എല്ലാവടും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും രാവിലെ എന്തെങ്കിലും കഴിച്ച മിണ്ടാണ്ട് വൈകുന്നേരം ചോറുണ്ണും പക്ഷെ ഞങ്ങളുടെ വീട്ടില് നേരെ തിരിച്ചാണ്
ഹഹ അത് വേറൊരു ജീവിത ശൈലില്ലേ
ആഹ് അവിടെ അച്ഛന് രാത്രി ലൈ- - റ്റായിറ്റ ഫുഡേ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും എന്താ പറയാ മൂന്നെണ്ണം അതി കൂടുതൽ കഴിക്കില്ല ദോശൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം കറക്റ്റ് മൂന്നെണ്ണ കഴിക്കുള്ള ഇഡലി ആണെങ്കും മൂന്ന് പിന്നെ മൂന്നെല്ല ഇഡലി ക്കെ ആക്കുമ്പോ നാലെണ്ണ കഴിക്കും ചെറിയ ഇഡലി ആയിരിക്കും അപ്പ നാലെണ്ണ കഴിക്കും അല്ലാണ്ട് പിന്നെ എന്താ പറയാ വേറെന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ മൂന്നെണ്ണം പിന്നെ അങ്ങനെ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാലൊനൊന്നും അച്ഛൻ കഴിക്കില്ല ഉം വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ച് പ്രായം ഉണ്ട് അറു പത് വയസായി പക്ഷെ ആൾ ഓട്ടോ ഓടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആ ൾ അങ്ങനെ അങ്ങനെയുള്ള വേറെ ഫുഡുകളും കാര്യങ്ങളും ഒന്നും കൂടുതലായിട്ട് കഴിക്കില്ല ഉം പിന്നെ എന്താണ് അവിടെക്കെ എങ്ങനെ വീട്ടിലെല്ലാ കൂട്ടു കുടുംമ്പാണോ അതോ
ആഹ് നമ്മളിപ്പം കൂട്ടു കുടുംബമാണ് നമ്മള് വേറെ വി വീട് പണി തുടങ്ങികൊണ്ട് രിക്ക വേറെ പോവാന് ളം അവിടെയൊക്കെ വെച്ചുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല പണി ഇനിയും ബുർത്തിയാവാനുണ്ട് ഓഹ്
ആഹ് ആ വേഗം വീടൊക്കെ ആക്കട്ടെ മാറിയിരിക്കുന്നതിന് അതൊരു ഇതാണ്
ആഹ് കൊറെയായി ഭയങ്കര വലിയ സ്വപ്നമായിട്ട് നിക്കാ ഇപ്പോളും
ആഹ് ആ
അപ്പ അത് കംപ്ലീറ്റ് ആവണം ഏതായാലും രണ്ടു വർഷത്തിനുള്ളിൽ എങ്ങനെലും കേറാൻ കഴിയണം എന്ന് വിചാരിക്കണ്ട്
ഉം ആകട്ടെ ആകട്ടെ
ആഹ് താങ്ക്
ആഹ് ഇവിടെ ഇപ്പം ഞങ്ങള് കല്യാണം കഴിഞ്ഞ് അധികായി ട്ടില്ല മൂന്ന് വർഷായിട്ടൊള്ളു ഇപ്പം ഞങ്ങള് ഒരുമിച്ചാ ജീവി ക്കണത് പിന്നെ ഇനിയിപ്പോ എന്താ പറയാ അനിയൻ മാര്യേജ് കഴിഞ്ഞിട്ടില്ല അപ്പം അനിയൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്തായാലും ചെലപ്പോ മാറണ്ടി വരുവായിരിക്കും അപ്പൊ അതുവരേക്കും ഒരുമിച്ചിരിക്കാ പറഞ്ഞിട്ട്
ആഹ് ഇപ്പം നമ്മളും അങ്ങനെ തന്നെയാ അനിയൻ കല്യാണം കഴിച്ചാലെയാണ് വീടിനെ പറ്റി ചിന്തിച്ചു തൊടങ്ങീയത്
ആഹ്
അപ്പൊ ഉം എങ്ങനെയാ ഏകദേശമൊക്കെ പണിയൊക്കെ തീർന്നു ഇനി കൊറച്ചും കൂടി ഇണ്ട്
എങ്ങനെയാടാ കേട്ടില്ല ഹലോ
ഇപ്പൊ ഏകദേശം പണിയൊക്കെ തീർന്നു നമ്മള് അനിയന് കല്യാണം കഴിഞ്ഞാലെയാണ് വീടിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു തൊടങ്ങിയത്
ആഹ് അതല്ലേലും അങ്ങനെ തന്നെ അല്ലേ വരുവൊള്ളൂ നമ്മള് അയിന് മുമ്പ് പറയുമ്പോഴൊന്നും ഇവർക്കാർക്കും ബോധോദയം വരില്ല അതിന് ശേഷം ബോധോദയം വരും ആഹ് പക്ഷെ ഒന്ന് നോ ക്കിയാ ഒരുമിച്ചിരിക്കണോണ്ട് ഗുണങ്ങളും ഉണ്ട് കാരണം നാലൂദിസം വീട്ടിൽ പോയി നിന്നാലെങ്കിലും ഫുഡ് അവർക്ക് അമ്മയൊക്കെ ഉള്ളതോണ്ട് അങ്ങനെ മാനേജ് ചെയ്ത് പോകും. അതോണ്ട് അങ്ങനെ നോ ക്കുമ്പോ അതൊരു ഗുണവാണ് ഒരുമിച്ചിരിക്കല് പക്ഷെ എന്നാലും നമുക്കൊരു പ്രൈവസിക്ക് എപ്പഴും വേറെ ഇരിക്കുന്നതും അതും ഒരു ബുദ്ധിമു ഇതാണ്
ആഹ് നമ്മള് നാട്ടുനടപ്പനുസരിച്ച് പോ ഒരുമിച്ച് നിക്കൂലല്ലോ നമ്മൾ എന്തായാലും കുട്ടികളൊക്കെ ആയിണ് അപ്പൊ പ്രത്യേകിച്ച് പോകേണ്ടി വരും
ആഹ് ഉം പിന്നെ എന്താന്ന് വെ ച്ച് കഴിഞ്ഞാൽ അപ്പം എന്റെ എനിക്കൊരു മോളാന്ന് രണ്ടു വയസുള്ള അപ്പൊ അവര് ഇവര് എല്ലാരും ഉള്ളതോണ്ട് നമുക്കാ അത്ര പേടിയില്ല അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വന്നിരി ക്കുമ്പോഴും എനിക്കിപ്പോ അവളെ വിട്ടിട്ട് വരുംമ്പോ പേടിയില്ല അപ്പൊ ഞാൻ വരുമ്പോ അവള് എണീറ്റിട്ട് കൂടിയില്ല ഉറങ്ങാണ് പക്ഷെ അവൾടെ കാര്യങ്ങൾ അവിടെ നേരെ നടക്കും ഇപ്പ ഏട്ടനുളളതോണ്ടെനിക്ക് പേടിക്കാൻ എനിക്ക് തീരെ പേടിയില്ല കാരണം ഇപ്പ ഭർത്താവ് അവിടെ വീട്ടിലുണ്ടാവും അപ്പൊ അതോണ്ട് ഇപ്പം പിന്നെനിക്ക് ടെൻഷൻ ഇല്ല എന്നാലും ഇപ്പൊ ഭർത്താവ് ഇല്ലാത്ത സമയത്താണെങ്കിലും ഇപ്പൊ അവര് അമ്മയൊക്കെ ഇണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അവർടെ അമ്മയൊക്കെ നോക്കും ഞാനിങ്ങനെ എട ക്കീ ഏഹ് ആരേം ലീവുള്ള സമയങ്ങളിലൊക്കെ വരുന്ന സമയത്തൊക്കെ ആളാ നോക്കിക്കൊണ്ടിരുന്നത് ഉം
നല്ല എഹ് എന്താ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഭർത്താവ് ആണല്ലോ
ഉം
ഫാമിലിയും ഉം
ഒന്ന് നോക്കിയത് ഗുണവാണ് പക്ഷെന്നാ ഒന്ന് നോക്കിയാ ബുദ്ധിമുട്ടുവാണ് ക്ടാവിനെ ഒരുമാട് ഓമനിച്ചാലും ച് പ്പ ന്നമ്മളില്ലല്ലോ പർട്ട് അവര് ഒരുപാട് ഓമനി ക്കും ഓമനിച്ച് കഴിഞ്ഞെഴിഞ്ഞാ പ്രശ്നാണ് കൊഞ്ചിച്ച് കഴിഞ്ഞഴിഞ്ഞാലെ പിന്നെ നമ്മള് പിടിക്കനോടെ നിക്കില്യ അതൊരു പ്രശ്നമാണ്, പക്ഷെ ന്നാ നമുക്ക് ഇട്ടറിഞ്ഞ് കുട്ടീന് ഇട്ടിട്ട് വരാനും പറ്റില്ല രണ്ടു വയസ് ച്ചില്ല കുട്ടി പോലെ അത്രേ ഉള്ളു, ഉം അപ്പത് കാരണം അവര് നോക്ക്ണോണ്ട് ഗുണോണ്ട് ദോഷോണ്ട് ഞാൻ പറയാണെങ്കി ഉം കുട്ട്യാളക്കെ എത്രേലാ പഠിക്കന്നെ ചെവല്ല്യ കുട്ട്യാളാണോ
വെല്യ കുട്ടി പ്പോ മൂന്നിലാണ് ചെർത് പോയി എഹ് പോയി തൊടങ്ങീട്ടില്ല ചെറ്യേ കുട്ട്യന്നേണ് ഉം
ജോലിക്കൊന്നും പോണ്ല്ലേ
ഞാനിപ്പങ്ങനെ നോക്കുന്നുണ്ട് നമ്മള് കമ്പ്യൂട്ടർ പഠിച്ചിണ്ട്.
ആഹ്.
ഉം പ്പ കുട്യക്കെ ചെർതായതോണ്ട് ചെറ്യേ കു - ട്ട്യായതുകൊണ്ട് പോവുന്നില്യാ അപ്പൊ ന്നി ഓനൊരു തൊക്കെ കയ്ഞ്ഞിട്ട് മൂ അഞ്ച് വയസ് സെങ്കിലു ആയിട്ട് പോകാന്ന്ള്ളെരു തിലാണ്, പിന്നെ വീട് പണി ഒക്കെ തൊടങ്ങിയോണ്ട്. ആഹ് ഇക്കള തില്ല. നമ്മളിങ്ങനെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചന്ന് അന്ന് എറങ്ങണന്നൊക്കെ ണ്ടായിനി. ന്തേ ചെറിയ ജോലിക്കൊക്കെ പോകണം വിചാര്ച്ചിനി.
ഉം.
എഹ് ഡിഗ്രി ഒന്നും കംപ്ലീറ്റെയ്യാൻ പറ്റിട്ടുല്ല. അയ്ന്റെ സർട്ടിഫിക്കറ്റ്ണ്ടെങ്കി പിന്നെ എന്തേലൊക്. കാട്ടികേറീന്നു, അത് ആ, ആ ടൈമിലേരുന്നു കല്യാണം അപ്പൊ അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല.
ആഹ്
ഉം നോക്കട്ടെ കുട്ട്യൊക്കൊന്നു വൽതായി. അന്ന് അന്ന് പിന്നെങ്ങനെ പഠിക്കാൻ വേണ്ടി കൊർച്ച് കല്യാണം കഴിഞ്ഞാണ്ട് കൊർച്ചൊക്കെ പോയി. പിന്നെ വയറ്റില് ണ്ടായപ്പം.
ആഹ് ആഹ്.
പിന്നെ കയ് പ്രസവം കഴിഞ്ഞ് പിന്നെ പോകാനും കൂടിയിട്ട്ല്ല.
ഉം.
പിന്നരു മടി വന്നതാ. ഇപ്പൊ തോന്നു റിഗ്രറ്റ് അടിക്കും. അന്നത് പോയിനെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എങ്കിലും കയ്യില് ണ്ടായിരുന്നുന്ന്. ഹും ഇപ്പം തോന്ന്ണ്ട് ട്ടോ.
എന്റെ പിന്നെ ഒക്കെ ക. ആഹ് കല്യാണത്തിന് ഒക്കെ മുൻപ് തന്നെ ഞാന് പഠിച്ച്ക്ക കഴിഞ്ഞിണ്ടായിരുന്നു ഞാന് ആകെ ടി പ്ലസ്ടു കഴിഞ്ഞിട്ട് ഈ കോഴ്സ് പഠിക്കുകയാ ചെയ്തത്. ആ അപ്പൊ രണ്ടു വർഷം മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു ഡിപ്ലോമ ആയിരുന്നു അപ്പോ ഫസ്റ്റ് രണ്ടര വർഷ കോഴ്സ്. തും ആറ് മാസ ഇന്റേൺഷിപ്പും അങ്ങനെ മൂന്ന് വർഷം വന്നിട്ട്ണ്ട്. മൂന്ന് വർഷം അത് പഠിച്ചെറങ്ങി പിന്നെ കൊർച്ച് ജോലിക്ക് ഒക്കെ പോയി. ആം ആം ഒരു മിനിറ്റ്. ആ ആഹ്. ഉച്ചവരെ.
ഉച്ചക്കത്തെ ഭക്ഷണക്കെ എപ്പോഴാ കഴിക്കാ.
. . ആഹ്. . . നോക്കി നോക്കൂ . . . . . . . ഹലോ
ഹലോ ആഹ്
കണ്ണട അത് മാറിപ്പോയി ഒരു ചെറിയ കുട്ടിയുടെ കണ്ണട പൊട്ടിട്ടുണ്ടെന്ന് അത് നേരെയാക്കാൻ വേണ്ടീറ്റ് പറ്റുവോ ചോയിക്കാ ഫ്രെയിം മാറ്റണ്ട അവർക്ക് ഉം നം ക്ക് ലെൻസും ഫെയിമ് നമ്മൾ ചെക്ക് ചെയ്യണ ആൾക്കാരാണ് അപ്പോ അവരെ ടെസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ഇപ്പ ചെറിയ കുട്ടിയായതുകൊണ്ട് അവർക്ക് ക്കുവാണെന്നുണ്ടെങ്കി ക്ക അപ്പൊ അവരിരുന്ന് ഇരിക്കാൻ കോപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല പ്പം മൂന്ന് വയസ്സ് രണ്ടു വയസ്സുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് പറഞ്ഞ് കൊടുത്താലും നമ്മൾ അത്രയിരിക്കില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മളിങ്ങനെ പൊറത്ത്ന്ന് ചെക്ക് ചെയ്തിണ്ടെങ്കി അയിന്റെ പേപ്പറും കൊണ്ട് വരാൻ പറയും അല്ലെങ്കി പഴയ കണ്ണാടിയുടെ പേപ്പറുകൊണ്ട് നമ്മള് ചെയ്യും
ഓ ആഹ് എന്നാ ആഹ് ടൈമ് ആയിണ്ട്
എങ്ങനെ
ടൈം ആയിണ്ട് എന്നാ ശരി
ആഹ് ആഹ് ശരിയന്നാ ആഹ്
നിങ്ങള് കട്ടാക്കിക്കോളിട്ടോ